ഹലോ
ഹലോ ഹലോ എന്താ പരിപാടി ഗുഡ് മോർണിംഗ് സുഖായിരിക്കുന്നു സുഖമായിരിക്കുന്നു ഫുഡൊക്കെ കഴിച്ചാ കുടിച്ചു കുടിച്ചു കുടിച്ചു എന്തായിരുന്നു കാപ്പിക്ക്
ഏ
എന്തായിരുന്നു ഇന്നത്തെ ഫുഡ്ന്ന് ഭക്ഷണം എന്തായിരുന്നു
ഭക്ഷണം ന്ന് ദോശണ്ട്
ചമ്മന്തി, സാമ്പാർ
ആ എന്ത്
ദോശയും ചമ്മന്തിയാണോ അതോ സാമ്പാറാണോന്ന്
അല്ല കുമ്പളങ്ങ കറി
ദൂശ കുമ്പളങ്ങ കറിയോ
ആ എനിക്ക് അതാ ഇഷ്ടം.
വെറൈറ്റി കോമ്പിനേഷൻ കുമ്പളങ്ങ ചാറുകറി
ആ എന്നാലേ ഇന്നലെ ഇവിടെ കുമ്പളങ്ങ കറിയാന്നു അപ്പ അത് ഞാന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകാണ്ട് ചൂടാക്കി ആ എളുപ്പ പണി എളുപ്പ പണില്ലേ അപ്പ അമക്ക് പറ്റുള്ളൂ.
കുട്ടികളൊക്കെ എന്തെടുക്കുന്നു കുട്ടികളൊക്കെ എന്തെടുക്കുന്നു പിള്ളേരൊക്കെ എന്ത് എടുക്ക്ന്ന്
പിള്ളേര് ഒരാള് സ്കൂളിൽ പോയി
ഉച്ചത്തെ പരിപാടിക്കെ കഴിഞ്ഞപ്പൊ ഉച്ചത്തെ പരിപാടിക്- ക
ഉച്ചക്കത്തൊക്കെ കഴിഞ്ഞു നാളിക്കാണ്ട് അത് പിന്നെ നേരത്തെ ചൂടോ രസല്ലേ
അങ്ങനെ ആ വേറെ എന്താണ്ട് വിശേഷം പുറത്ത് ജോലിക്ക് പോകുന്നുണ്ടാ പോകുന്നുണ്ടോ
ല്ല വീട്ടില് തന്നെ വീട്ടില് നിക് നോക്കാൻ വേണ്ടിട്ടണ്ട് ഇഷ്ട ട്ടം പോലെ പണി
അതെ എന്ത് എന്നാണ് പണി
ആർക്ക്
വീട്ടു ജോലി എല്ലാം വേറെ എന്തെങ്കിലും വർക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യുന്നുണ്ടോ ഓൺലൈൻ വർക്ക് അല് അ വേറെന്തേലിലും കൈത്തൊഴില് ചെയ്യുന്നുണ്ടോ
ഇല്ല ഇല്ല ഇല്ല ഇല്ല
ആ വീട്ടിലെപ്പണി തന്നെ ധാരാളല്ലേ ഇഷ്ടം മാതര ആ വീട്ടിൽ തന്നെ ഇഷ്ടം മാതിരി
ആ അതെ പണിയുണ്ടല്ലോ പിന്നെ കുട്ടികളെ നോക്കലും അവര് കരയുമ്പം ഓളെ ഉറക്കലും തിന്നാൻ കൊടുക്കലും
ചെറിയ കുട്ടികളാല്ലേ ആ അപ്പൊ നമുക്ക് പുറത്ത് പോയി ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്
ആ
പിന്നെ എന്തൊക്കെ ഇണ്ട് വേറെ വിശേഷങ്ങള്
സുഖവാണ് അതവിടെന്താണ് ഉച്ചക്ക്
സുഖായ്ട്ടിരിക്കുന്നു മഴയ്ണ്ടവിടെ മഴയ്ണ്ടവിടെ ആ ഇന്നിവിടെ ഇങ്ങനെ മൂടി കെട്ടി നിക് ക്കുന്ന് ഇന്ന് വെയ്ലൊന്നുമില്ല മഴ പെയ്യും പെയ്യില്ല എന്നൊള്ള രീതില് ഇവിടിങ്ങനെ നിക്ക്ന്ന്
ഏ അ സെരി നിറന്തരം പാടെ സുഖല്ലേ നം വീട്ട്കൊരുസം വാ
ഹലോ റേഞ്ച് പോകുന്നുണ്ടോ ഹലോ
വീട്ട്കൊസം വെരിയറിയാ അലോ
വീട്ടിലോട്ടൊരുദുസം വരുവോ ന്നാ ആ നോക്കട്ടെ ഓണൊക്കെ ആകട്ടെ അപ്പൊ എത്താം
കൊയ്തയല്ലേ
ആ ഓണൊക്കെ വരിയാണ് ഓണം മഴയാണോന്ന്റിയില്ല
ആ
യ്യെ തീറ്ന്നു
തീർന്നു
ഓണത്തിന് ട്രിപ്പ് പോകുന്നുണ്ട
ഇല്ലില്ല
ഇല്ല അങ്ങനെ പോവാറില്ല ട്രിപ്പൊന്നും പോവാറില്ല ഓണ്ത്തിന് ആ നമ്മള് ഓണൊക്കെ ആവ്ബേ പോകുന്നുണ്ട് ട്രിപ്പ് ടൂറ്
താല്പര്യ ഇല്ലാത്ത ആളാ
എല്ലാർക്കും യാത്ര പോം ഭയ്ങ്കരിഷ്ടൊള്ള ആൾക്കാരാണ് ഇത് ഏ ആളൊരു ളൊരു വെറൈറ്റി ആണല്ലോ
ആ ആ വെല്ലപ്പോഴൊക്കെ പോവു എപ്പോഴും പോബഴ ചടക്ക്വെ
ആണല്ലേ ആ ദൂരയാത്ര അങ്ങനപ്പൊ പോയ്ട്ടില്ലല്ലേ
ഇല്ല പോയ്റ്റില്ല ഭർത്താവിനടുത്തക്ക് പോവും ഭർത്താവ് പാലക്കാടാണ് വർക്കെയ്നെ
ആണോ
ഉം
എന്താണ് ജോലി
അവിടെ റിസോർട്ടാണ്
റിസോർട്ട് ആ
ഉം അങ്ങനെ
പിന്നെ വീട്ടിലാരെക്കെയ്ണ്ട് വേറെ ആരൊക്കെയുണ്ട്
വീട്ടില് എനിക്ക് മൂന്നാങ്ങളാരും പിന്നെ മൂന്ന് നാത്തുമാരള്ളത് അയിൽ ഒരാൾ വേറെ പൊയ്ക്ക്ണ് വീട് വെച്ചികണ്ട് വേറെ പൊയ് ക്കണ് ഒരാങ്ങള രണ്ടാള് കെട്ടീക്ക്ണ് പിന്നെ ഒരാക്കാണിപ്പോ ഈ വീട് ഇനി ഒരാവും കൂടി വീട് വേറെ പോവാന്ണ്ട്
അതന്നെ
പ്രാരാബ്ദം കൊണ്ടെ
ആണല്ലേ അതെ
നിന്നെ കെട്ടിച്ച് കടങ്ങളൊക്കൊണ്ട് അപ്പ അതൊക്കണ്ട് വീടിട്ടേ പോവൊള്ളു
അതെ
മ്
ആ ഞാന് ഉച്ചത്തെപരിപാടിയൊക്കെഞ് നോക്കണം
തുടങ്ങിട്ടില്ലിയേ?
ആഹ് ആയി ചോറ് എ വെച്ച് ഇനി കറിന്തെങ്കിലും വെക്കണം ഒരു സാമ്പാറൊ ഉപ്പേരി എന്തേങ്കിലും വെക്കണം ന്ന് വിചാരിച്ച്ങ്ങനെരിക്കുന്നു
അ ശരി
ആഹ് വേറെ വിശേഷൊന്നും ഇല്ലല്ലോ? സുഖല്ലേ ഇപ്പ പോണല്ലേ ആ അപ്പൊ ഒക്കെ ഞാൻ പിന്നെവിളിക്ക്യാന്ന ആസ് ഒരാളുണ്ട് സ്കൂളി പോയി
എത്ര വയസ്സ്
ഒമ്പത് വയസ്സ് നാലാം ക്ലാസ്സിലായി
ഏ
ഉം
എത്രില്ല അഞ്ചിലാ?
നാലില് നാലില്.
എങ്ങനെ നാലിലായെ ഇന്റെ കുട്ടിക്ക് ഒമ്പത് വയസായാലോ അപ്പൊ അവൾ അഞ്ചിലാണ്.
നേരത്തെ ചേർത്തോകുട്ടീനെ? എൽ കെ ജി, യു കെ ജി ഇരുന്നുവേൻ നാലാം ക്ലാസ്സിലാവുമ്പോ ഒമ്പത് വയസ്സല്ലേ? അഞ്ചാം ക്ലാസ്സിലാവുമ്പൊളല്ലേ പത്തുവയസ്സ്ങ്ങനെയല്ലേ ഒമ്പത് വയസ്സാകാൻ പോകുന്നള്ളെ.
അങ്ങനെ ആവും ലെ?
ഉം
തെറ്റി എനിക്ക് തെറ്റിയാൽ ചിലപ്പോ എനിക്ക് തെറ്റിയിക്കാരം
അഹ്ഹ് ഹ ആണ് പോയി കാലത്ത് അതേ പോയി ഇന്ന് വൈകിട്ട് വന്നാല് പിന്നെ കൊച്ചിന് റസ്റ്റ്‌ റ്റില്ല ഒരുപാട് പഠിക്കാനുണ്ട് ഇംഗ്ലീഷ്മീഡിയാണ് പഠിക്കാനിഷ്ടംമാതിരിണ്ട് ഇംഗ്ലീഷ്മീഡിയാണ് പഠിക്കാനെ ഇഷ്ടംമാതിരിയുണ്ട് കൊച്ചിന്
പത്ത്
വന്നു കഴിഞ്ഞാപിന്നെ ട്യൂഷന്പോയി കഴിഞ്ഞാപിന്നെ രാത്രി ഏഴരയാകുമ്പോവരും അപ്പൊങ്ങ് കെറിയങ്ങ് കിടക്കും
സമയത്താണ് ത്തിനത്തെ
ആഹ് കുട്ടീന ആരെകുട്ടീനെ?
അപ്പോ ആ ഓൺലൈനു ഓളെചേർത്തത്
ആണല്ലേ.
അപ്പൊ ഒരു വർഷേപോയിട്ടള്ളു ഒരു ആഹ് ഒരുവർഷം? ഇപ്പൊ യു കെ ജി ക്ക് വനെരിത്താതെ ഒന്ന്ക്കണര്ത്തി അതാണ്ടായത്
ആണല്ലേ ആഹ് ആഹ് അപ്പൊശെരിയടി വേറെ വിശേഷോന്നുല്ലല്ലോ? പിന്നെ വിളിക്ക്യംന്നാ ഓക്കേ
എങ്ങനെ നിങ്ങള് കോഴിക്കറിയൊക്കെണ്ടാക്കില്ലേന്ന് പറഞ്ഞ രോ
കോഴി ആ ഉണ്ടാകോലോ അത് നമ്മള് എന്താ പറയ മസാല കഴുകി മസ മസാലയൊക്കെ പൊരട്ടി നമ്മള് പൊരിച്ചെടുക്കും എന്നിട്ട് നമ്മള് സവോളയൊക്കെ അരിഞ്ഞ് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഇ ട്ട് മൂപ്പിച്ച് മസാലപൊടിയൊക്ക ചേർത്ത് നന്നായിട്ട് വഴറ്റി അങ്ങനെ നമ്മള് ചെയ്യുന്നെ സാധാരണ
അത് ശരി
അപ്പൊ ശരിടാ ഓക്കെ ആ അങ്ങനെ ചെയ്യാം അപ്പൊ ശരിയെന്നാ
ആഹ് ആഹ്
ഓക്കെ പിന്നെ വിളിക്കാം